ഹലോ ആ കേക്കാം കേക്കാം.
ഉം കൊച്ചോറങ്ങിയൊ?
ഇല്ല ഉറങ്ങീല്ല ഇവിടെ കളിച്ചോണ്ട് നടക്കുന്നു ആ അവിടെ പഠിക്കുവാണോ
ഇവിടെ പഠിക്ക്ന്ന്
ആ
പിണ ഊണൊക്കെയായോ
എന്തുവാ ഊണൊക്കെ നേരത്തെ ആയി
എന്താണ് കറിഎന്നാ വെച്ചെ
ചിക്കൻ മേടിച്ചായിരുന്നു ചിക്കൻ കറിയും മെഴക്കു വെരട്ടി ഒക്കെ
ആ ആ ആ ഊണ് കഴിച്ചൊ അപ്പം
എന്തോ
കഴിച്ചോന്ന്
ആ കഴിച്ചു കഴി ഇല്ല കഴിച്ചില്ല രാത്രി കഴിക്കണം ആവുന്നെ അല്ലേ ഉള്ളൂ
ആ അതാ ചോദിച്ചെ എത്ര മണി ആവും ഒമ്പത് മണിയൊക്കെ ആവും ഇല്ല ഞങ്ങള് കഴിച്ചില്ല
ആ ആ ഹസ്ബൻഡ് വന്നോ അതോ വീട്ടിലുണ്ടോ
ഇവിടെ ഉണ്ട്
ആ പിന്നെ ഇന്നെന്തൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തോ
ഇന്ന് മഴയില്ലായിരുന്നെ ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു പക്ഷെ ഇന്ന് മഴയില്ല പക്ഷെ പക്ഷേ വെയിലുണ്ടോ അതും ഇല്ല മഴയുണ്ടോ അതും ഇല്ല ആ ഒരവസ്ഥയായിരുന്നു
ചിക്കനൊക്കെ മേടിക്കാറുണ്ടോ അവിടെ
ചിക്കൻ മേടിക്കുവോ കഴിഞ്ഞ ദിവസം സം മേടിച്ചായിരുന്നു അപ്പ അതിൻ്റെ ഇന്ന് സ്കൂളിൽ അതിന്റെയാ ലെഗ് ലെഗ് പീസ് വെച്ചേക്കും അത് വറുത്തോണ്ട് പോകും
ആ അപ്പൊ ഈ പിള്ളേരെല്ലാം കൂടെ ആവുമ്പം പ്രശ്നം ഇല്ലയോ
പിള്ളേർക്ക് അത് കൊടുക്കും ഞാനത് മുറിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ അപ്പൊ പിള്ളേരു എക്കെ എടുക്കും കൊണ്ട്ചെല്ലുബ
പണ്ടൊക്കെ സ്കൂളില് നോൺവെജ് കൊണ്ട്
ആ പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയ ഒന്നും കൊണ്ടു പോകത്തില്ലായിരുന്നു ഒരു മീനാട്ട ഒന്നും കൊണ്ടു പോകത്തില്ല പച്ചക്കറി മാത്രമല്ലേ കൊണ്ടുപോകുന്ന
ആ ഞാൻ പഠിക്കുമ്പോഴും ആ് മറ്റേ നോൺ വെജ് ഉണ്ടോന്ന് പറയാ എന്നാലും മീനൊക്കെ എനക്ക് അമ്മ ഇടയ്ക്ക് നന്ന വിടുമായിരുന്നു
ആ പപ്പ പിള്ളേർക്ക് പച്ചക്കറി വേറെ
ആ വേണ്ട വേണ്ട ഇപ്പത്തെ പിള്ളേർക്ക് തന്നെ ഈ സ്നാക്സ് ഐറ്റം മതിയല്ലോ ഉച്ചയ്ക്ക്
ആഹ ഉച്ചക്ക് ഒക്കെ അത് മതി
ഹം
ഉ വേറെല്ലാം ഉണ്ട്
വായിക്കുവൊക്കെ ചെയ്യവാ വീട്ടിലിരിക്ക്പ
ആഹാന എന്തന്ത്വക്ക
ആഹ ആഹ
പിന്നെ വായിക്കുവ
ഞാന് പി ജി ടൈമില് വായിക്കുവായിരുന്നു പക്ഷേ ബി എഡ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ കഴിഞ്ഞത് അതിന്റെ ഇടയ്ക്ക് വായിക്കാ ടൈമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു
ചായ
ആഹ അങ്ങനെ ആ ഒരു ടച്ച് അങ്ങ് ഇട്ടുപോയി
എത്ത പോയല്ല
പിന്നെ വായന ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കല്ലേ അതൊരു ഹാബിറ്റ്
ആഹ അതെ നമ്മുക്ക് ഇ തപ്പല എന്തും കാണുമ്പോ ടു വായിക്കുന്നതല്ലാതെ നമ്മൾ അതായിട്ടൊരു ഹോഡിയായിട്ടാണ് നമ്മള അങ്ങനെ വെക്കുന്നല്ല
വായിക്കുന്നത് പിന്നെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല
ആ നമ്മുക്ക് കൊറച്ച് വഴിക്ക് പോണം
അതെ അതെ ശരിയാ നമ്മളെ ഫോണിൽ തോണ്ടി തോണ്ടി ഉറങ്ങും അതുപോലെ ബുക്ക് വായിച്ചാലും അത് പഠിക്കുന്ന സമയത്ത് അങ്ങനെയല്ലേ നമ്മള് ബുക്ക് തുറക്കുമ്പത്തേനു നമുക്കങ്ങ് എങ്ങ്
ഇപ്പൊ കൊറക്കാ ഇപ്പൊ നമ്മളോർക്കുവല്ല ഇപ്പൊ പഠിക്കണോന്ന് തോന്നും പക്ഷെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് പാടാ
അതെ അതെ
പിന്നെ കുഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കോ
കുഞ്ഞ് വല്യ നിർബന്ധം ഇല്ല എന്നാലും ഇടക്ക് അവളുടെ മൂ മൂടനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും
ഇപ്പൊ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാണൊ അതൊ
ഇല്ല ഇന്ന് ഉറങ്ങിയതേ ഇല്ല
ആണൊ
ഇന്ന് മഴയില്ലാത്തൊണ്ട് ടൗണിക്കൂടെ കറക്കമായിരുന്നു ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി ആഹ് ഉം
ഇന്ന് എല്ലായിടത്തും മഴയില്ലായിരുന്നു
ആഹ് എന്തുവാന്ന് അറിയില്ല പിന്നെ ഈ കുഞ്ഞിന് ഞാനൊര് സംശയം ചോയിക്ക ട്ടെ. അവിടുത്തെ മോക്ക് ഇപ്പൊ ആറിലല്ലേ എൽ കെ ജി ഒക്കെ ആയപ്പഴാണോ അക്ഷരം പഠിച്ചത് അതോ അതിന് മുമ്പേ അക്ഷ രങ്ങളൊക്കെ പഠപ്പിച്ചാരുന്നൊ വീട്ടീന്ന്
മോള് ശരിക്കും പറഞ്ഞാ അങ്ങലവാടിൽ ഞാൻ വിട്ടു വിട്ടെങ്കിലും ഒരാഴ്ച കഷ്ടിച്ച് എങ്ങാണ്ടെ പോയിട്ടുള്ളു അന്നേരം ഞാൻ ജോലിക്ക് പോവായിരുന്നെ അപ്പം പിന്നെ കുഞ്ഞിനെ വിട്ടൊന്നും ഇ ല്ല പിന്നെ ഞാൻ ഇന്നട്ട് അങ്ങലവാടി വിട്ടിട്ടും അവരങ്ങനെ വലതായിട്ടൊന്നും പഠിപ്പിച്ചില്ല. ഒരു റ വരപ്പി ച്ചത് മാത്രേ ഉള്ളായ്ര്ന്നു. പിന്നെ ഞാനാണ് അക്ഷര എല്ലാം പഠി ടീച്ചറെ പിന്നെ ഞ എന്നെ പഠിപ്പിച്ച ആയിരിക്കുവരുന്നു അന്ന് മുതല എന്ന പേടിയ ആദ്യം മുതലേ പിന്നെ ഞാന് എന്നെ പഠി.. ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അംഗനവാടിയില് അപ്പ ടീച്ചർ ഒരു വർഷം വീട്ടി വന്ന അപ്പൊ ഞാൻ ടീച്ചറിനോട് വന്നു ടീച്ചറെ അങ്ങനവാടില് ഒരാഴ്ചയ പോയിട്ടുള്ളൂ അവിടെ പോയിട്ടൊന്നും പഠിപ്പിക്കത്തില്ല അ വെർതെ പിള്ളോര് കളി കഴിഞ്ഞു പോരുവരുന്നു കാരണം ഞാൻ പറ്റില്ല ഞൻ തന്നെരുത്തി അക്ഷരകെയ്തി കണ്ട് വന്ന മാനെ അത് മതി ആ് അംഗനവാടി പോയില്ലീനൊക്കെ അറിയാവല്ലോ നീ എഴതിിച്ചൊക്കെ മതി എന്ന് പറഞ്ഞു പിന്നെ എൽ കെ ജി ചെല്ലോ ക്കുമ്പോ നമ്മൾ ഈ അംഗൻവാടി പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എൽ കെ ജിയിലും പഠി
നമ്മളിപ്പോ എൽ കെ ജി കഴിയുമ്പോ ഏതൊക്കെ പഠിക്കണെ എ ബി സി അ ആ ഇ വൺ ടു
എ ബി സി ഡി ആ എ ബി സി ഡി ഒക്കെ എ ബി സി ഡി ഒക്കെ പഠിക്കണം എൽ കെ ജി ചെല്ലുമ്പൊ അവരാദ്യ എ അവരാദ്യം ചെയിക്കുന്നെന്നറിയാം നമ്മളിപ്പൊ എ എ എഴുതുമ്പോഴത്തേക്കും അതിന്റെ ആദ്യം നമ്മൾ എ എഴുതുമ്പോൾ സ്ലാൻഡിലൈൻ അല്ലേ വരയ ഒരു ലൈൻ രണ്ടു സ്ലാ വരച്ചിട്ട് അകത്തൊരു വരയിട്ബഴതെയ്ക്ക് ഏ ആവും ന്നാ അപ്പൊ അവരാദ്യം ചെയ്യൂ എ ബി സി ഡി എഴുതിക്കു അല്ല. അവർ ആദ്യം സ്ലാൻഡിങ്ങിലായി സ്റ്റാൻഡിങ്ങിലായി ആ.... നേരത്തെേ ഇല്ലായിരുന്നു ഇപ്പൊ എൽ കെ ജി പഠിക്കുന്ന കട്ടുകർക്ക് ഈ സ്ലാന്റി ലൈൻ വര സ്റ്റാന്റി ലൈൻ വരപ്പിച്ച് ആഹ. എല്ലാം വരപ്പിച്ചു കഴിയുമ്പോ ഇവർക്ക് വര ക്ലിയർ ആകും അത് കഴിയുമ്പോഴാണ് ഇവരെ എ ബി സി ഡി എഴുതിക്കുന്നത്
ആ അപ്പൊ യു കെ ജ്യോട്ടു ശരിക്കും വിട്ടാ മതിയോ
യു കെ ജി ഇല്ല എൽ കെ ജി വിടണം. എൽ കെ ജി വിടണം എൽ കെ ജി വീട്ടില്ല പിന്നെ യു കെ ജി വരുമ്പോ ഉണ്ടല്ലോ യു കെ ജി വരുമ്പോ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മന്റെ കൂട്ടക്ഷരങ്ങളില്ലേ അതൊക്കെ എഴുതിക്കും ആ എൽ കെ ജി എ ബി സി നമ്മുടെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന അപ്പൊ ആ അക്ഷരങ്ങൾ എഴുതാ പഠിപ്പിക്കുന്നതാണ് അവര് സ്ലാനിലൈൻ. ആ കാര്യങ്ങളെല്ലാം എൽ കെ ജി തീർക്കും അതുപോലെ തന്നെ അക്ഷരങ്ങളും മലയാളത്തിന്റെ യു കെ ജി വരുമ്പോ ഓരോ വാക്കുകളുണ്ട് തുടങ്ങും അപ്പൊ എൽ കെ ജി എൽ കെ ജി വിടണം എൽ കെ ജി വിട്ടില്ലെങ്കി യു കെ ജി തന്നെ വിടുന്നത് പാടായിരിക്കും കെട്ടൊ എൽ കെ ജി വിടണം ഇപ്പൊ കുഞ്ഞിന് എത്ര വയസായി രണ്ടോ?
ആ ഇപ്പൊ രണ്ടു വയസ്സ് കഴിഞ്ഞു
ഇപ്പ മുന്ന് മൂന്ന് വയസ്സിലല്ലേനി പിന്നേ എഴുത്തിനും ഇരുത്തിയിട്ട് എൽ കെ ജി വിടണം വിടാതിരിക്കല്ലോ കേട്ടോ നമുക്ക് പാടാരിക്കും കൊച്ചിനും പാടാ വേറെന്നാണ്ട്
വേറെ സുഖായിട്ടിരിക്കുന്നു പിന്നെ വീട്ടില് അച്ഛനും അമ്മക്കെ ട്രെയിനിങ്ങിന് മറ്റേ കോഴ്സിന്റെ ടൈമില് ട്രെയിനിങ് ഉണ്ടായിരുന്നു അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ പുറത്തോട്ട് പോകണ്ട പ്ലാനാ അപ്പം
ആഹ് ആഹ്
രണ്ട് മൂന്നടുത്ത് പക്ഷെങ്കി വൺ ഇയർ ബോണ്ടിന്റെ ഒരു പ്രശ്നം ആഹ് അപ്പൊ ഈ ഫോണും കഴിഞ്ഞട്ട് പൊറത്തോട്ട് പോകാൻ വേണ്ടീട്ട് അപ്പൊ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ലല്ലോ ഇപ്പം കേറിയാ എന്റെ കോഴ്സ് മാർച്ചിലാണ് കഴിഞ്ഞറ് മെയിലാണ് റിസൾട്ട് വന്നത് ആഹ് അപ്പം ഏപ്രീലൊട്ട് ഇന്റർവ്യൂ അറ്റൻ്റ് ചെയുന്നുണ്ടായിരുന്നു അപ്പ
കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുണ്ടാ
ആഹ് കമ്പ്യൂട്ടർ ഞാൻ ടി സി എ പഠിച്ചിട്ടുണ്ടായിരുന്നു പി ജി കഴിഞ്ഞപ്പോ
പഠിച്ചിട്ടുണ്ടല്ലോ ആഹ് അതാണ് ഇപ്പൊ വെളിയിലൊക്കെ കൂടുതലും കമ്പ്യൂട്ടർ കോഴ്സും ചോദിക്കുന്നു
ആഹ് ഹാ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവര് പർഞ്ഞു എല്ലാടൊം കൊടുക്കണം പിന്നെ ചെലട ത്ത് ഇത് പോഴ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്തോ എക്സ്പീരിയൻസ്. ചിലടത്തില്ല നമ്മുടെ പെർഫോമൻസ് പോല പിന്നെ ട്യൂഷനാണെങ്ലും കുഴപ്പ വില്ല നല്ല താന്നൊക്കെ പറയുന്നു എന്തുവാന്ന് അറിയത്തില്ല പിന്നെ നമ്മള് ചെന്ന് നമ്മുടെ ഒരു തലേലെഴുത്ത് പോലെ ഉണ്ടല്ലോ
അതെ അതെ അവിടെ ചെന്ന് കഴിഞ്ഞ് ട്യൂഷൻ എടുക്കാനല്ലേ
ഉമ്
ഉ ഉം നല്ലതാ അങ്ങനെ പോകുന്നെ
കുഞ്ഞിനെ അപ്പ അങ്ങോട്ട് അപ്പഴ്ത്തേക്കൊക്കെ ആവല്ലോ ചേർ ആഹ് അവിടെ എല്ലാം ചേർക്കണം എന്നൊക്കെയുണ്ട് നാല് വയസല്ലേ ഇപ്പം
ആ ഇപ്പം ന നാല് വയസ്സ്. എൽ കെ ജി നാല് വയസ്സി ചേർക്കണം
ആ അങ്ങനെ
കെ ജി വിടണം അല്ലേ പാടായിരിക്കും കുഞ്ഞിന് യു കെ ജി വരുമ്പം. എന്ന് വെച്ചാ മറ്റുള്ള പിള്ളാര് അക്ഷ രങ്ങളെല്ലാം എഴതുമ്പോ കുഞ്ഞിനതൊരു തപ്പല് വരും
ആഹ്
എൽ കെ ജി വിടണം പ്പം താല്പര്യമൊക്കെ
ആ ആ
ആ ആഹ് എന്തോ
കൊച്ചിന് കളിക്കാനൊക്കെ കൊടുത്തോ
കൊച്ചിന് കഴിക്കാൻ കൊടുത്തില്ല കൊടുക്കണം അതിനെ കഴിപ്പിക്കൽ ഒരു മണിക്കൂർ ഒരു ടാസ്ക്കാ
ആ അ
മ് പിന്നെ വേറെന്തൊക്കെയിണ്ട്
വേറെന്താലാ അങ്ങനൊക്കെ പോകുന്ന് ഇ വരയില്ലാരുന്ന നീ മേടിക്കത്തില്ല മീനൊന്നും മേടിക്കല്ലേ
വരുന്നില്ല ആ അത് മാത്രം അല്ല പ്പം എത്ര ഇന്ന് ടൗണിൽ ഇന്ന് ടൗണിൽ അങ്ങ ഉണ്ടായപ്പോൾ എന്തോരു മീൻറെ വില കഴിച്ചപ്പോൾ നാനൂറ്റി ൺപത് രൂപ കിലോ
ആ ആ ആ ആ ഞങ്ങക്ക് ഇവിടെ ഇടെ മത്തിയൊക്കെ ന മുന്നൂറാ ചിക്കൻ ആഹ്
ഇത് കഷ്ണമീ മേടിക്കും ചിക്കൻ എത്രെന്നറിയില്ല അനിയൻ പോയി ച്ചോണ്ട് വന്ന
മേടിച്ചൊണ്ട വന്ന മ് ആ കഷ ണ മീൻ നല്ലതാ അതിന്റെ ഒന്നും പോകാനില്ല അതാ ലാഭം
റേറ്റ് കൂടുതല ആ പക്ഷെ ആള് കൂടുതല ഉള്ളടുത്ത കഷ്ണംമീൻ നഷ്ട കാര ഓരോ കഷ്ണം എടുക്ക ാൻ പോലും കാണത്തില്ല മത്തിയൊക്കെയാണ് പിന്നെ കുഴപ്പില്ല ഓരുത്ത
ആ മത്തിയൊക്കെ കൊറെേ കിട്ടും ഇപ്പൊ ഞങ്ങ ഇവിടെ കൊറെ പൊടിമീനാ കൊണ്ട വരുന്നത് ചെറിയ പൊടിമ അയ്യോ ഇന്നലെ ആയി വെറ്റി എന്റെ കൈൊക്കെ മുറിഞ്ഞട്ടമ്മ ഞാൻ ലാസ്റ്റ് ഇത് കത്രി എടുത്തി വെച്ചു
ആ ആഹ്
കൈ ഭയങ്കര മള്ുള്ള ഈ കുറിച്ചു പോലുള്ള മീനായിരുന്നു അതിന്റെ മള്ൊടിച്ചപ്പോ തന്നെ കൈ എല്ലാം
ആ നാട്ടിലോട്ട് വന്ന തോന്നുന്നല്ലോ ഭാഷ കേട്ടിട്ട് നാട്ടിലോട്ട് ട്ടാൻ തോന്നില്ല ഭാഷ കേെട്ടിട്ട് മീന്റെ പേരൊക്കെ പറയുന്ന കേട്ടിട്ട്
ആഹ ആ
മ് പിന്നെ
വെറെ വേറെ ന്നാ ട്യൂഷൻ ഉണ്ട് വീട്ടിൽ വൈകിട്ടുണ്ട് വൈകിട്ട് അത് നേരത്തെ മതിര എടുക്കുയിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തോണ്ടിരുന്ന ഇപ്പൊ ഒരു എട്ട് പിള്ളേരുണ്ട് ഡിഗ്രി ചെയ്തൊണ്ടിരുന്ന അപ്പം അതല്ല ട്യൂഷൻ എടുക്കുവായിരുന്നു
ആഹ് അപ്പൊ സെയിം ക്ലാസ് ആണോ ഫ പിള്ളേർല്ലാതോ
അല്ലല്ല സി ബി എസ് ഇടെ വഞ്ഞ പിള്ളോരാണ് കൊച്ചിന്റെ സ്കൂളിൽ പഠിക്കുന്ന അത് ആറ് പിന്നെ അഞ്ച്
അപ്പൊ അപ്പൊ ടൈം സെറ്റ് ആവ അപ്പം
ടൈമ ഞാൻ ഈ വൈകട്ടത്തെ ടൈമിന്നെ എല്ലാവരും എടുക്കുന്നത് പല സ്ഥലത്തായിട്ട് എല്ലാത്തിനും എും ഒന്നു തരുക്കട്ടില്ല ഒരാൾക്ക പറഞ്ഞ വരത്ത അടുത്ത ആൾത്ത് അടുത്ത സെക്ഷൻ പറഞ്ഞഞ് പിന്നെ എൽ കെ എൽ കെ ജ ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ് അങ്ങെ കുറച്ചും കൂടെ പോയി എന്തെിലൊക്കെ ചെയ്യ പഞ്ഞൊക്കെ പഠിക്കുന്നള്ള അവക്കറിയാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ രണ്ട മണിക്കൂർ വൈകിട്ട് ഡെയിലി എടുക്കുമ്പോഴത്തേക്ക ഇന്നര രണ്ട മണിക്കൂർ എടുത്ത് പിന്നെ അതല്ല അതുകണ്ട് നമ്മുടെ സ ഒക്കെ എടുക്കുയാണെങ്കിൽ രാവിലെ പിള്ളേർ വന്നാ ഉച്ചയാവുമ്പോഴാണ് പോകുന്നത്
ആ ഓക്കേ ഓക്കേ അപ്പൊ ഫീസ ഒക്കെ എങ്ങനെ അറേഞ്ച് വെച്ച് മേടിക്ക
ഞങ്ങൾക്ക് ഇവിടെ അഞ്ഞൂറ്
അഞ്ഞൂറാ എനി ഞാനും അങ്ങനെ എടുത്തിട്ടുണ്ട് അതാ ഞാൻ ചോദിച്ചു
ആ് പക്ഷെ എല്ലാർക്കും കൂടുതല ഇ എല്ലാരും പറയുന്നെ കുളിച്ചന്റെ കൂടെ പഠിക്കുന്ന വേറെ പിള്ളോരൊക്കെ ട്യൂഷന് പോ വേറെ അവര് പറയ അവർക്ക് ക ം പോലെ അവരുടെ നിന്നൊെ അ അവടെൊക്കെ പഠിപ്പിക്കുന്നതിന് അവർ അടെ പഠിപ്പിക്ക്പോ
ചിലർ ആയിരം എണ്ണൂറോ ഒക്കെ മേടിക്കുന്നവരുണ്ട് ഉ പക്ഷെ ഈ മാസത്തിൽ അഞ്ഞൂറ്ണ്ണം ഇഷ്ടക്കോളാന്ന് തോന്നിയ ാൻ നോക്കിട്ട് ഇട്ടാര എല്ലാം നറ ദിവസം നമ്മള
നഷ്ടമാണ് എല്ലാ ദിവസവും എടുക്കുന്നുണ്ട് എല്ലാ വിഷയവും എടുക്കുന്നുണ്ട് സി ബി എസ് സ ആവുമ്പോ എല്ലാം എടുക്കണം
ആ അല്ലെങ്കി പിന്നെ ഈ പണ്ടൊക്കെ ചെയ്ല്ല കെമിസ്ട്രി ഫിസിക്സ് മാത്രം ആഴ്ച
ആ അങ്ങനെയള്ളായിരുന്നു മാത്സ് ആ മാത്സ് ഇംഗ്ലീഷ് കെമിസ്ട്രി അങ്ങനെയൊക്കെ ഉള്ളായിരുന്നുല്ല നമ്മളൊക്കെ പഠിക്കുന്നു ഇപ്പൊ പക്ഷെ
നലോ
ണ്ട് പ്ലസ് ക്കാ കിട്ടും കേട്ടന്ന പഠിപ്പിക്കുക എന്ന
ആ
അ എന്ന ശരിയടാ ആ ശരി